ഹലോ ഹലോ ആഹ പറഞ്ഞോളൂ
ആഹ ആഹ എന്താ പരിപാടി ഹല്ലോ എന്താ പപാ എന്ത തതിരക്കിലാണ് എന്താ പരിപാടി
ആ അങ്ങനെതായിട്ട് പോണു പിന്നെ വൈകുന്നേരത്തേക്കല്ലാ ഭക്ഷണൊക്കെ റെഡി ആയോ
വൈകുന്നേരം അങ്ങനെ പ്രത്യേകിച്ച് ഒന്നില്ല രാത്രി അധികം ചായ അങ്ങനെ എന്തെങ്കിലും കൈയ്യ
ആഹ രാത്രി എങ്ങനെയാ രാത്രി ചോറാണോ ചപ്പാത്തിയാണോ എങ്ങന്താണോ ഭക്ഷണം ണം
ചോറില്ല ചപ്പാത്തിയോ പത്തിലോ ദോശ അങ്ങനെ എന്തെങ്കിലും
ആ ആ ശരി ശരി ആഹ് എല്ലാ ഈ വീട്ടമ്മമാര് തന്നെ വേണ്ട എല്ലാ കാര്യങ്ങൾക്കും നമ്മള് എല്ലാത്തിനും പിന്നാലെ പാഞ്ഞു പാഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്നാ പക്ഷെ അതിനുള്ള ഒരു ഒരു പരിഗണനയോ ഒരു തുല്യതാ പ്രാധാന്യ തോട കൂടിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടുവായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ ഒരു കുടുംബം അല്ല നമ്മുടെ സ്ത്രീകളുടെ മൊത്തമായിട്ട് ട്ടുള്ള കാര്യമാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ തുല്യ പ്രാധാന്യ ഒരു പങ്കാളിത്തത്തോടു കൂടി എല്ലാവരും നമ്മളെ പരിഗണിച്ച് സമൂഹത്തിലെ ഒരു ഉന്നതി കൊണ്ടുവരിക എന്നുള്ളത് ഓരോ വനിതകളും ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷെ അത് എത്രത്തോളം ഓരോ കുടുംബങ്ങളിലും പ്രാവർത്തികമാകും നമുക്ക് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്ക
ഒരു കുടുംബത്തിലും ആ ഇല്ല സത്യാണ് നിങ്ങളാ പറഞ്ഞത് കാരണം നഞമ്മൾ എന്തൊക്കെ എത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്തൊക്കെ ചെയ്ത് കൊടുത്താലോ നമ്മുക്കൊരു വിലയോ ഒരു പ്രാധാന്യോ നമുക്ക് ആ കുടുംബത്തിൽ നിന്ന് കിട്ടലില്ല അനുഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ
നമ്മുടെ ജീവിതത്തില്ൽ നമുക്ക് എപ്പോഴും ഒരു ഒരു വ വനിതകൾ ഒരു സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് എല്ലാത്തിനും എല്ലാത്തിനും പുരുഷന്മാരുടെ ആ ഒരു ഒരു അവർക്ക് അവരുടെ ഒരു പരിഗണന ആ ഒരു പ്രാധാന്യം നമുക്ക് തരികയാണെന്ന് യുണ്ടെങ്കിൽ സ്ത്രീകളെ എത്തിപ്പെടാത്ത ഒരു ഒരു തലവവുംമില്ല എല്ലാ തലങ്ങളിലും ബഹിരാകാശം ശൂന്യാകാശം പരിക സ്ത്രീകൾ ഏത് എത്തിയിട്ടുണ്ട് പക്ഷെ അതിനൊക്കെയുള്ളള്ള ഒരു നമുക്ക് ഒരു സഹകരണം അല്ലെങ്കിൽ നമുക്കൊരു പരിഗണന നമുക്ക് നമ്മുടെ ഓരോ കുടുംബങ്ങളിൽ നിന്ന് ആ ഓരോ വനിതകളും
അതെ നമക്ക് നമ്മ ഒരു വിശ്വാസം അതുപോലെ അങ്ങോട്ടുംുള്ള സ്നേഹം അങ്ങനെ ോത്തരുമ പോകുകയാണെങ്കിൽ എത്ര കുടുംബങ്ങള് നല്ല നിലക്ക പോവും ഇത് ആരും തമ്മിൽ അങ്ങോട്ടൊരു വിശ്വാസമില്ല അവനെ കാാട്ടിൽ മുന്ന കൊറെ പൈസ കൂടുതൽ ഞാൻ ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണല്ലോ കൂടുതൽ ഇപ്പൊ എത്രയാണ് ഡിവോഴ്സ് ആയിട്ട് പോകുന്നത്
എപ്പോഴും ഏറ്റവും നല്ല ഒരു ഒരു ആകെ കൂടെ നമുക്കൊരു ആ ഒരു നമുക്ക് ആ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ പുരുഷന്മാരുടെ നമ്മുടെ ഭർത്തകന്മാര് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ കുടുംബങ്ങളിലുണ്ട് അവരുടെ ഒക്കെ ഒരു ഒരു ഒരു സഹകരണം അല്ലെങ്കിൽ അവരുടെ ഒരു പരിഗണനയാണ് നമ്മൾ ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്
ആ ആ അത മ്മക്ക് എങ്ങനെ തന്നെ എനിക്ക് മ്മക്ക്ന്ന് വച്ചാ എങ്ങനെ ഞങ്ങളാ ചുറ്റുപാട്ടത്തൊക്കെ തന്നെ വേണ്ട ഒരുപാട് സ്ത്രീകൾ കാരണം എ ഏർ എത്ര ഭർത്താവിന്റെ അടിമയായിട്ട് നിന്നാൽ പോലും ഒരു കാരണ്യവും ഇല്ലാതെ ആട്ടിയപ്പായപ്പിക്കുന്ന രൊക്കെ നമ്മൾ കൺമുന്നാലെ കണ്ടതുണ്ട് എത്ര നമ്മൾ എത്ര അങ്ങോട്ടും സ്നേഹിച്ചിട്ടും ഇതാക്കിട്ടും ഒരു കാര്യവും ഇല്ല ഇക്കി അങ്ങനത്തെ പുരുഷന്മാരെ വെറുപ്പാണ് തമ തമ സ്നേഹം വ
ഇപ്പോഴും മന്ത് മനസിലണം നമ്മള് ബിമാറ അല്ലേ സ്ത്രീകളുടെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിൽ സമൂഹത്തിൽ ഒരു ഉന്നമനം അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാകുക എന്നുള്ളത് പുരുഷന്മാരും കൂടെ മനസ്സിലാക്കണം
അതെ ഒരു വീട്ടിലെ ഉമ്മപ്പ അങ്ങന്മാര് അല്ല അമ്മ അച്ഛന്ും ആ ഭർത്താവ്പ്പങ്ങന്മാര് എല്ലാവരുുംും ഇവര് ഒന്നിച്ച് പോുന്നമ്മൾ നല്ലൊരു കുടുംബ സന്തോഷത്തോടെ പോകുകവാണെങ്കിൽ നമുക്ക് ആ കുടുംബത്തിൽ ഏറ്റവും നല്ലൊരു സമാധാനം കിട്ടും പക്ഷെ അതിൽ ഒരാൾ തിരിഞ്ഞു പോയൽ ഒരാൾ പ്രശ്നക്കാരാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ കൂടെ ഉണ്ട്ന്ന് തോന്നിയാൽ എന്ത് വിഷമവും എന്ത് സങ്കടവും നമ്മൾത് മറന്ന് മുന്നോട്ട് പോകവും പക്ഷെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഏത് പെണ്ണും അവിടെ തളർന്നു ഇപ്പോൾ ഇപ്പ അങ്ങനെയാണല്ലോ എന്തിന ഏതിന അമ്മായി അപ്പര് നാത്തുമര് ഭർത്താവിനര് പിന്നെ സ്ത്രീധനം ഇതൊക്കെ തന്നെല്ലേ
അപ്പൊ സ്ത്രീകൾ ക്ക്‌ സമൂഹത്തിൽ നിന്ന് ഒ ഒരുപാട് അവഗണനകൾ കിട്ട കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ
ഉ തീർച്ചയായിട്ടും
അതുപോലെ തന്നെ സ്ത്രീധനത്തിനെതിരെ ശക്തമായിട്ട് ഓരോ സ്ത്രീകളും വനിതകൾ പ്രതികരിക്കണം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഓരോ പെൺകുട്ടികളോട് വളർന്നു വരുന്ന പെൺകുട്ടികള പഠിക്കുന്ന കുട്ടികളോടുള്ള ഓരോ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളോട് വിദ്യാർത്ഥിനികളോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരേ ഒരു ഉത്തരം സ്ത്രീധനം ചോദിച്ചൊണ്ട് ഇപ്പ ഞങ്ങളുടെ വീടുകളിലിൽ ആ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചൂല് കൊണ്ട് അടി ച്ചു പുറത്തക് ാണ് വിദ്യാഭ്യാ വിദ്യാഭ്യാസ വിദ്യാസ സമ്പന്നരായ സ്ത്രീകൾ പെൺകുട്ടികൾ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത്
ആ സത്യണത് സ്ത്രീ സ്ത്രീ തന്ന ഒരു ധനല്ലേ പിന്നെ എന്തയാണ് സ്ത്രീധനം സ്ത്രീ തന്ന സ്ത്രീയനൊ ഒരു തനായിട്ടിന്ന ഒരിക്കലും മനസ്സിലാക്കുന്നില്ല അവർക്ക് വീണ്ടും വീണ്ടും തെട്ടിക്കോളണം കിട്ടണം എന്നുള്ള ആർത്തി മാത്രമേ ഉള്ളൂ അവരെങ്ങനെ ജീവിക്കുന്നു അവരെ ഫാമിലി എങ്ങനെയാണ് അതൊന്നും അവർക്ക് അറിയല്ല
അത് ഇപ്പൊ പുരുഷന്മാര് പുരുഷന്മാർ അപ്പൊ എന്ത് ചെയന്ന് പറഞ്ഞ കഴിഞ്ഞാൽ സ്ത്രീകളുടെ ആ ഒരു അവരുടെ ആ അതിനേക്കാളും ഞങ്ങൾക്ക് മേൽക്കോയ്മ എന്ന് പറഞ്ഞ് അവരെ അടിച്ചമർത്തുകയാണ് ഈ സാധാരണ
ഉം അത അങ്ങനെയ അല്ല പുരുഷന്മാര് സത്യം പറയാണെങ്കില് വെട്ട കൊല്ലാൻ സ്ത്രീക്ക് ഒരു വിലയും കല്പ്പിക്കാത്ത പുരുഷന്മാരൊക്കെ
അപ്പൊ അങ്ങനെയുള്ള സമൂഹത്തല്ലേ സ്ത്രീകൾക്ക്െപ്പോഴും അവരുടെ സ്വന്തം കാലൽ നിൽക്കാൻ ഒരു ജോലി അത് കഴിഞ്ഞിട്ട് മാത്ര അത്രം വിവാഹം പാടു എന്നുള്ള ഒരു ഒരു അഭിപ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ
ഞാനും അതേപോലെ സ്വന്തമായിട്ട് ജോലി കാരണം അനുഭവം ഒരുപാട് ഞമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സ്വന്തമായിട്ടൊരു ജോലി അത്യാവശ്യം ഒരു പെണ്ണിിനെ പഠിപ്പും അതിന്ന് വെറും വിവാഹം കഴിഞ്ഞ കൊണ്ട് ഒന്നും നില്ല പക്ഷെ പഠിപ്പ്ണ്ടമ്മ ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാം
പറയൂല്ലോ വിദ്യാഗുണം സർവധനാൽ പ്രധാനം വിദ്യ നമ്മുടെ കയ്യിൽ നമുക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും ധൈര്യമായി തല ഉയർത്തിക്കൊണ്ട് നമുക്ക് കേയറിച്ചല്ലാം
അതെ അതെ
ഇത് വിദ്യ കയ്ൽ ഇല്ലെങ്കിൽ നമ്മൾക്ക ഒരു ഒരു വ്യക്തിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഇന്നത ഇന്നതാണ് എനിക്കൊ ഒരു അഭിമുഖം അഭിമുഖം എന്നറിയ ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂകൾ നമ്മൾ ചെന്ന് അവ മുന്നിൽ ഇരിക്കുമ്പോൾ നമുക്ക് എന്ന് എന്ത കൊണ്ടാണെന്ന് നമുക്ക്ൊത്പര്യം വിശ്വാസം ഉണ്ടാകുക നമ്മുടെ േൽവ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒരു അഭിമുഖത്തിന്റെ മുൻ നമ്മൾ ചെന്നിരിക്കുമ്പോൾ നമ്മുടെ മുട്ടുകാലുകൾ നമുക്ക് വിറയ്ക്കും നമ്മുടെ കയ്യിൽ വിദ്യാഭ്യാസം ഇല്ല അപ്പോൾ അവരുടെ മുന്നിൽ അവർ ചോദിക്ക ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ഇത് എന്താണ് എന്താണ് ഇതിന്റെ ഉത്തരം പറയണ എ നമ്മൾക്ക് അപ്പോൾ - ആ ഒരു പ്രതികരണ ശേഷി എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് വിദ്യാഭ്യാസ നമ്മുടെ കൈ ഇല്ലാതെ വരുമ്പോഴാണ് ഓരോ സ്ത്രീകളും ഓരോ സ്ത്രീകളും അവനവൻന്റെ സ്വന്തം കാലിൽ നിൽക്കാനാ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഒരിക്കലും വിവാഹത്തിന് മുതിരരുത് അല്ലെങ്കിൽ അങ്ങനെ വിദ്യ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഭാവിയിൽ സംഭവിക്കുന്നത് ഭർത്തൃവീട്ടിൽ ചെന്ന കഴിഞ്ഞാൽ സ്ത്രീധനത്തിന്റെ പേരിലായാലും അമ്മായിമ്മ പോരുകൾ നാത്തുൻ പോരുകൾ എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ മാത്രം കാണപ്പെടുന്ന ആ ഒരു രീതിയിലേക്ക് പെൺകുട്ടി അതിലേക്ക് തള്ളപ്പെടുകയും ആ പെൺകുട്ടി പിന്നെ അവസാനം അതിന്റെ ആത്മഹത്യോ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക വരെ മാറുന്ന ഒരു പ്രവണതയാണ ഇപ്പോൾ ഈ
നട ഈ കേരളത്തിനല്ല സത്യായിട്ടോ കാരണം സ്ത്രീധനം അത് ഈ ഈ ഉള്ളോല് ഇങ്ങനെ കൊടുക്കുന്ന കൊണ്ടാണ് ഇല്ലാത്തുള്ള അവസ്ഥ ആർക്കും മനസ്സിലാവില്ല ഉള്ളോല് ഇഷ്ടം പോലെ പതിന് നൂറും ഇരുന്നൂറും മുന്നൂറും കൊടുക്കും പക്ഷെ പാവങ്ങളാണ് അതിൽ കഷ്ടപ്പെട്ടു പോകുന്നത്
അപ്പൊ ഇതാരും മനസ്സിലാക്കുന്നില്ല
അതെ
അപ്പൊ നമ്മൾ ഓരോ വനിതകളും സ്ത്രീകളും ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കണം അപ്പൊ നമ്മക്ക് നമ്മൾക്ക് അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എങ്കിലും അവരെ നന്നായി പഠിപ്പിച്ചു അവർ ഒരു വിവാഹത്തിലേക്ക് ക്കെത്തുമ്പഴേക്കും സ്വന്തം കാഴ്‌ നിൽക്കാൻ പറ്റുന്നൊരു ജോലി നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും ഉണ്ടാക്കികൊടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയ
തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന ഓരോ വാക്കിനും സത്യമാണ് പഠിക്കട്ടെ മക്കള് ഇപ്പോഴത്തെ തരമുറ തലമുറയിൽ പഠിച്ച് അവരുടെ സ്വന്തം കാലിൽ മ് നിൽക്കാനുള്ള പ്രാപ്തിയാകട്ടെ വിവാഹം ഒന്നിനും ഒരു പരിഹാരമല്ല
വിവാഹം നമുക്ക് ചെയ്യാം പക്ഷെ അത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ എത്തിയ ശേഷം വേണ്ടി മാത്രം
ഉമ് വിവാഹമെന്നു ക് പറയുമ്പ ഇപ്പം പേടിയാ ചില പെൺകുട്ടികൾക്ക് അവരെ ഓരോ കുടുംബത്തിലും അനുഭവിച്ച ഓരോ ഇതുണ്ടാവുമല്ലോ ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് വിവാഹം വേണ്ടാന്നുപറയുന്ന തലമുറകളുമുണ്ട് കരിയറുമായിട്ട് മുന്നോട്ടുപോകാൻ താല്പര്യമുള്ള കുട്ടികൾ ഇപ്പൊ കൂടുതല്
ഏതുവിഭാഗം ത്തിലുള്ള പെൺകുട്ടികളാകട്ടെ ഇപ് ഇപ്പോഴത്തെ കേരള സമൂഹത്തിലെ എല്ലാവ രും ഉന്നത ഉന്നത വിദ്യാഭ്യാസം നേടൂ നേടിയ പെൺകുട്ട് കുട്ടികളാണിപ്പോൾ
ഏറ്റവും ആദ്യം പ്രേതികരിക്കേണ്ടത് ഈ സ്ത്രീധനത്തിനെതിരെയുള്ള